അലോ. കേൾക്ക്ന്ന് ണ്ടോ
ആഹ്. കേൾക്ക്ന്ന്ണ്ട്.
സുഖല്ലേ?
ആഹ്. സുഖം. എന്തൊക്കേണ്ട് വിശേഷങ്ങൾ?
ആഹ്. വിശേഷം സുഖാണ്. അൽഹംദുല്ല.
ആഹ് ആഹ്.
എന്തായിരുന്നു സ്പെഷ്യൽ ഉണ്ടായിക്ക്ന്ന്.
ഇവിടെ ഇന്ന് ചോറും. മീൻകറിയും. അവിടെയോ?
ഉം. ഇവിടെ നെയ്മീന് പൊരിച്ചതും. മത്തി മൊളക് ട്ടതും കാബേജുപ്പേരിം പയറുപ്പേരിം. പപ്പടം.
ചെല ഭാഗത്തൊക്കെങ്ങനെ മ മീൻകറി അതൊക്കെ വെക്കുമ്പോ. ഉപ്പേരികളും ഒക്കെണ്ടാവുംലെ? ആഹ്. ഞാൻ കൊറെ കേട്ടിട്ടുണ്ട് ചെലോരൊക്കെ മീൻകറിക്ക്. വെക്കുമ്പോ അങ്ങനെയുള്ള ഉപ്പേരികളും വെക്കോയ്ച്ട്ട്ണ്ട്.
അ ഇവിടങ്ങനെ. പിന്നെ. ഏഹ്.
സ്റ്റെക്കാവ്ണ്ട്ന്ന് പറയാ. ആഹ്. പ്പൊക്കേൾക്ക്ന്ന്ണ്ട്. ഉ
പിന്നെ ങ്ങളവടെ കാലാവസ്ഥ എങ്ങനെയൊക്കെ? കാറ്റും മഴെക്കണ്ടോ?
ആഹ്. അതൊക്കെണ്ട്. നല്ല മഴണ്ടായിര്ന്നു ഇന്ന്. ഹെവി മഴാര്ന്നു.
ഞങ്ങക്കിപ്പോളും മഴ പെയ്ത്കോണ്ട്ക്കെന്നേണ്. നല്ല മഴ.
അതേലേ
നല്ല മഴിണ്ട് കാറ്റൊകെണ്ട് പ്പളും. മക്കളെ സ്കൂളൊക്കെ ള്ളാഓണ്ടായ്ക്കും
ഉം
ഇസ്കൂക്കും മദ്രസക്കെ പോകുമ്പളെ നല്ല മഴ പെയ്യാണ്
മോനെ ഇവിടെ ഇക്കപ്പ ഗൾഫിലാണ് അപ്പൊക്കാണ്ട് പെയ്ക്ക ഇക്ക ള്ള സമയത്ത് എന്നാ മദസ്സിക്ക്‌ ഇക്ക കൊണ്ടു വിടാറുണ്ട് ഇപ്പൊ മോനറ്റക്ക് ഇങ്ങനെ നടന്നു പോണം കാണുമ്പഴേ സങ്കടോണ് മഴത്ത്ങ്ങനെ പോണ്ടേ അടുത്ത തന്നെയാണ് എന്നാലും ഒന്നും ഒന്ന് പോയി കേക്ക ടെൻഷൻ ആകും മഴയത്തെ പോണ്ട പറിണ്ട്
ആഹ്‌ ആഹ്‌
എത്ര മക്കളാണരു നിങ്ങൾക്ക്
എനിക്ക് മൂന്ന് മക്കളാണ് രണ്ടാൺകുട്ടികളും മൂന്നാമത്തെ പെൺകുട്ടിയാണ് പെൺകുട്ടിക്ക് രണ്ടു വയസായി ട്ടേള്ളു ആ പിന്നെ മൂത്തത് ഏ മൂത്തത്
രണ്ടാങ്കുട്ട്യാള്
മുത്തോന് യു കെ ജി ഏ മൂത്ത കുട്ട്യാളൊക്കെ എത്രീലാ പഠിക്കുന്നെ എത്രീലാ പഠി
എന്റെ വല്യാള് വല്യാള് എട്ടാം ക്ലാസ്സില് ഇച്ചിരി ഇരത്തി മൂന്നാം പത്ത് മാസം
ആ ചെറിയ കുട്ടിയാല്ലേ
ആ അടെ വലിയാള എത്രീലാ പഠിക്കുന്നു
ഇവിടെ വെല്ല്യാള് നാലാം ക്ലാസ്സില് രണ്ടാമത്തോന് യു കെ ജി ല്
ആ ഇവിടെള്ള ഈ വിഭിന്ന അതേ പ്രായം തന്നെയണപ്പൊ
ആഹ്‌
മോക്ക് ഇനിപ്പോ ര താ രണ്ടു മാസം കഴിഞ്ഞ് ഒരു വയസായി അവന്
ആഹ്‌
വലിയാള് മൂന്നാം ക്ലാസ്സില് രണ്ടാമത്ത ആള് എൽ കെ ജി യില് അവിടെ നാലാം ക്ലാസ് യു കെ ജി രണ്ട് വയസ്സ് ലേ ആ ഓലൊപ്പം ആ ഏറെക്കൊറെ ഒരേ പോൽതന്നെ
ആഹ്‌
നൂ നാളും നമ്മള് ഇവിടെ പഠിപ്പിക്കല് അടി ഇവിടെ പഠിപ്പിക്കല് അടി കൂടെ മൂന്നാമത്ത ആള് വന്നത് മുട്ടൂത്തി വരല് അയ്യോ
ഇവിടെ അങ്ങെ തന്നെയാണ് ഇവിടെ പഠിപ്പിക്കാൻ ഇരിത്തിയാ അപ്പ മോള് വരും
തന്നെ ആവശ്യള്ളൂ വേറെ സ്കെൽ കൊടുക്കും ബോക്സ് കൊടുക്കുമ്പോഅതൊന്നു ആവശ്യല്ല ബുക്ക് ന്നെ വേണം കയ്യില് ഉം അങ്ങനെണ് ഇപ്പ ഇവിടത്തെ അവസ്ഥ ഉം
എന്താവല്യാത്ത്
ഏഹ്
ഉം ഇക്കാ മൻസിലാവ്ണില്ല
ആഹ് ഇക്ക ഗൾഫിലാണ് അഞ്ച് മാസയി പോയിട്ട് മൂന്നാമത്തെ പോ
സുഖം തന്നേണ് എന്താ ഇപ്പങ്ങൻതന്നേണ് അഞ്ച് മാ സായി പോയിട്ട്
മൂന്ന് മൂന്നാമത്തെ മോൾക്ക് ദുബായിലാണോ?
ആഹ് അബൂദാബിലാലേ
ഇക്ക ഫസ്റ്റ് ടൈമാ പോണത്
അതേ
ഇന്ന് ഓൾക്ക് രണ്ട് ആഹ് വേനലായപ്പളാണ് പോയത്
ഇവടെ ഷോപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ ഇക്കാക് കൊർച്ച് കടൊണ്ടായിരുന്നു അങ്ങനെ തീർക്കാൻ പോയതാ മൂന്നും ചെറിയ മക്കളാൻ്റെ പക്ഷെ ഇന്നാലും
ഇൻ്റെ ഇക്ക അങ്ങനെ തന്നെ കടന്ന് ഇണ്ടായിരുന്നു
കടം കാരി ഇബ‌ട്ന്ന് പോയത് കൊറേ ആൾക്കാരെട്ത്ത്ന്ന് ഇങ്ങനെ പെയിസ വേട്ച്ചിട്ടെയ് ആൾക്കാരെട്ത്ത്ന്ന്ങ്ങനെ പൈസ വേട്ച്ചിട്ട് കൊറേ ആൾ ഇങ്ങനെ കടം വീട്ടാനൊക്കെണ്ടായിര്ന്നു
ആഹ് ആഹ്
അപ്പങ്ങനെ പോയതാണു ഇപ്പ പോയിട്ട് മാഷാ അള്ളാ കൊഴപ്പൊന്നുല്ല
ഉം ഇച്ചാക്ക് കൊഴപ്പൊന്നുല്ല ഇപ്പ പോയപ്പൊ അതാണ് നമ്മളെ സ്വന്തം നാട് വിട്ട് പൊറത്ത് പോകുമ്പളാ കൊറച്ച് ബുദ്ധിമുട്ടോളൊക്കെ മാറൊള്ളു എൻ്റെ ഇക്കാക്ക്
ഞമ്മക്കൊരെന്തെങ്കിലും വർക്കാവണം
ഉം എന്താ പറയാ ഈക്ക് എക്കാ ഇക്കാക്ക് കുഞ്ഞ് മക്കൾനെ വിട്ടിട്ട് പോവാ പറഞ്ഞ് ഭയങ്കര സങ്കടാണ് ഗൾഫ് നാട്ടിക്ക് കാല് കുത്തി ഗൾഫ് നാട്ടിക്ക് എന്റെ മക്കള് ഞങ്ങള് ഫാ ഫാമിലിയായിട്ട് ഉമ്മ്രക്കല്ലാണ്ട് ഞാൻ പോവേല്ലാ പറഞ്ഞാളാണ് ഇപ്പൊ പ്രതീക്ഷിക്കാണ്ട് ഇവിടേം പോയി ഇക്കാക്കും ഇക്കാക്കും ഭയങ്കര സങ്കടായിരുന്നു ഞങ്ങൾ ക്കും സങ്കടായിരുന്നു കാരണം ഇവർക്ക് ചെറ്യേ കുട്ട്യേളെ എപ്പ വേണേലും അസുഖം വരാലോ ഇക്കാക്ക് അത് കാരണം അസുഖം വന്നാ ടെൻഷനാണ് എന്താവോ ഈ കുട്ടികളെ കൂടെ എന്ത് ചെയ്യുന്നുള്ളാ വേവലാദ്യാ
ഇപ്പൊ ഉമ്മേം ഉപ്പിം ഇല്യേ അട്ത്ത്?
ഏഹ്
ഉമ്മി ഉപ്പില്ലേ ഇങ്ങക്ക്
അഹ് ഇൻ്റെ ഉമ്മേം ഉപ്പിണ്ട് പക്ഷെ അവര് എന്റെ വീട്ടിലല്ലേ ഇവിടെ ഉമ്മിം ഉപ്പിം ജോയിന്റ് ഫാമിലിയാണ് ഉമ്മിം ഉപ്പിണ്ട് രണ്ടനിയന്മാര്ണ്ട് ആഹ് രണ്ടാൾക്കും ഭാര്യമാര്ണ്ട് കൊഴപ്പൊന്നൂല്ല ഇവിടെ എല്ലാം കൊണ്ടും കൊഴപ്പൊന്നുല്ല പക്ഷെ ഇക്കാന്റെ സ്ഥാനത്ത് ഇക്ക തന്നെ വേണല്ലോ അപ്പൊ എത്രയായി നമ്മള് എത്ര ആയാലും ഇക്ക ചെയ്യുമ്പോലെ ആവില്ലല്ലോ
ആഹ് ശരിയാണ്
ആഹ് അതിന്റേതായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട് ഇന്നാലും പറഞ്ഞ് നമ്മളെ ഇക്കമാര് ചെയ്യുമ്പോലെ നമ്മൾ ഒരാളെടുത്ത് പറഞ്ഞിട്ട് ചെയ്യിപ്പിക്കണത് ഒര് എടങ്ങേറല്ലേ
ആഹ്
ഇക്ക പറഞ്ഞ് ഇനി ഞാൻ പോ വന്നാ പോവെല്ലാട്ടോ ഇത് ലാസ്റ്റ് വെ ആണ് പറഞ്ഞിട്ട് ഇക്ക പോയതും അത്ര കടം മാറിയാ പക്ഷെ ഗോൾഡും കാര്യങ്ങളൊക്കെ ഇണ്ട് ഞാൻ പറഞ്ഞതാണ് അത് വിറ്റിട്ടെങ്കിലും എന്താണ് ഈ കടം പറഞ്ഞാ വല്യ കടൊന്നും ഇല്ല ഒര് ഏഴ് ലക്ഷം അത്രേ ഉള്ളൂ
ആഹ് ആഹ്
ഉം അതൊന്ന് എന്തെങ്കി ഗോ ഇപ്പത്തെ ഗോൾഡിന് റേറ്റ് കൂടുതലല്ലെ അപ്പം ഗോൾഡ് ൻ വിച്ചിട്ട് സമാധാനം പിരുന്നോടെ ഇക്കാക്ക് എൻ്റെ ഗോൾഡ് വിൽക്കാണ്
ആഹ് ആഹ്
ഇപ്പൊ മൂന്നാമത് പ്രതീക്ഷിക്കാത്ത മോളായി പ്രതീക്ഷക്കാല്ല രണ്ട് മോന്ക്ക് രണ്ട് ആൺകുട്ടികളപ്പൊ ഒരു മോ മോള് വേണ്ടത് തന്നെയായിരുന്നു
പ്രസവം നിർത്തിയോ പ്രസവം നിർത്തിയോ
ഇല്ല എന്താ പറയാ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായി ബ്ലഡ് ഇല്ലാതെയും ബ്ലഡ് കറ്റലും അങ്ങനെയൊക്കെ വന്നു
ആഹ്
പുതിയതായിട്ടുള്ള പ്രശ്ന ഇണ്ടാക്കും വേണ്ട പ്രസവം നിർത്തണ്ട എന്ന് പറഞ്ഞ് പിന്നീം അപ്പൊ ചെയ്യണം വ്യത്യാസല്ലേ
ആഹ് ഞാൻ ആഹ് മൂന്നോ ഓപ്രേശൻ ആയിരുന്നു അപ്പൊ നിർത്തി
ആഹ്
എന്നാലെ ഒരു മൂന്നാമത്തെ പെൺകുട്ടി കിട്ടല്ലേ ഓപ്പറേഷൻ
അവർക്ക് ആരോഗ്യ
അതല്ലേ ഇവിടെ എഹ് എല്ലാവർക്കും ബോസാവ അപ്പൊ പോക്കുമ്പോ ഉം ഇക്കാണ് ഫസ്റ്റത്തെ ആൺകുട്ടി പിന്നെ ആൺകുട്ടികളായിരുന്നു
കേൾക്കുന്നില്ല ഞാൻ വിളിക്കണ്ട്
ആഹ്